ആഹ് കേൾക്ണ് ണ്ടോ
ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
സുഖായിട്ട് പോവ്ണ്ട് കൊഴപ്പൊന്നുല്ല
ഓ ഭക്ഷണൊക്കെ കഴിച്ചുള്ള റസ് റ്റാണല്ലോ ഇപ്പൊ
ആഹ് എന്തേനി ഉച്ചക്കത്തെ
സ്പെഷ്യൽ ഒന്നുംല്ലന്ന സ്പെഷ്യൽ ഒന്നുല്ല ഇന്ന് നല്ല ഉരുണ്ട മത്തി
ആഹ്
ഉം നന്നാക്കി മുളകിടാൻ പറഞ്ഞ് അത് മുളക്
ഏ മുളക് ഇട്ട കറിയേര്ന്ന്
മുളക് ഇട്ടാ ഇവിടെ പറ്റും തേങ്ങരച്ച തൊന്നും ആർക്കും പറ്റൂല ആഹ് പൊരിച് പൊരിച്ചത് നിർ ബന്ധാണ് ഹസ് ഹസ്ബൻഡ് വല്ലാതെ പൊര് ച്ചത് കൂട്ടൂല പക്ഷെ മക്കൾക്ക് പൊരി ച്ചത് വേണം
ആഹ് പൊരിചത് പറ്റുള്ളൂല്ലേ എന്റെ മക്കൾക്കു അങ്ങനെ തന്നെയാണ് ഏത് മീനായാലും പൊരിച്ചണം വറ്റിച്ചതൊന്നും കൂട്ടൂല
ന്ന് അത് അതന്നെ ഈ മത്തി ഇഷ്ടാണ് മക്കൾക്ക് കറി വെച്ചത് അല്ലാതൊരു വിധം കഷണം കഷ്ണമീന് പിന്നെ അങ്ങനെ ഉണ്ടാവലോ ഓരോ വ വേറെ വേറെ വേറെ മീൻ അതൊന്നും പറ്റു ല ഈ മത്തി അയ്ല മാന്ത ഈ മറ്റേ ചോന്ന കോരണ്ടല്ലോ ആഹ് അതെ കറി വെ ച്ച് കൂട്ടുള്ളൂ ആഹ് എല്ലാത്തതൊന്നും കറി മാ ഇത്ര ഇട്ക്കൊള്ളു അല്ലാതെ പിന്നെ പൊര്ച്ചെത് നിർബെന്ധാണ് അത് ഏത് ച്ച് മീനാണെങ്കിലും ഓൽക്ക് മാത്രം ഓരോന്നീച്ചെ ഒന്ന് പൊരിക്കും ഉം പിന്നെ ഉപ്പേരി പച്ചക്കറി ഒന്നു ഇല്ലോ പച്ചക്കറി ഇപ്പേരും വല്ലാതൊന്നും കൂട്ടില്ല ഇത രണ്ട മൂന്ന് കാരറ്റ് വെണ്ട അങ്ങനെ കൂട്ടുള്ളൂ വേറെന്നും ഉപ്പേരിം പറ്റൂല
ഏ ഉപ്പ ഉപ്പരിയാളും പറ്റൂല മക്കൾക്ക്
ആണെങ്കിൽ ഒരു വിധം പച്ചക്കറി ഒന്നും പറ്റൂല
ആഹ് ഇപ്പെ സ്കൂൾക്ക് പോയതാവും അല്ലോ ഒക്കെല്ലേ
ക്കെ സ്കൂൾക്ക് പോയതാണ് മോന് ഇന്ന് മോൻ എൽ കെ ജിയിലാണെങ്കിൽ മോന് ഇന്ന് പോയിട്ടില്ല അവനിക്ക് ചെറിയൊരു ചുമ ഇന്നലെ കാണിച്ചതാണ് അപ്പൊ നന്നായി നന്നായി കൊരയ്ക്ക ക്ക്ണ്ട് അപ്പം പറഞ്ഞയച്ചിട്ടില്ല
കഫക്കെട്ട് ഉണ്ടാകും ലേ
ആ കഫക്കെട്ട് ഇങ്ങട്ട് വന്നിട്ടില്ല ഞാൻ ഓനക്ക് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് വരൽ അങ്ങനെയാണ് ആദ്യം കോര അങ്ങോട്ട് വരും ഇങ്ങട്ട് പിന്നെ അത് കഫക്കെട്ടായി ഇങ്ങ മാറും
ഓ അതെ പനി ല്ലോടുത്തും പകരണ പനിയാണ്.
ആ നല്ല ഒരാൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് മൊത്തം വീട്ട് മൊത്തായിട്ട് അത്
ആ വന്ന് ഇനി പനിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ക്ഷീണം ഒരിടില്ല പുരവേദനായിട്ടും കൈവേദന അങ്ങനെ ഓരോ വേദന. അപ്പൊ ഇവിടെ എല്ലാർക്കും പനി ഒരു ഒരു തല കഴിഞ്ഞ്.
ഏ കൈ ഇവിടെ എന്റെ മോക്ക് മോക്കാണ് ഇപ്പ വന്നത്. മൂന്നാമത്തോക്ക് വന്ന് അത് പ്പോ ഓൻ ഓളാണിപ്പോ കൊണ്ടു പോന്നത് ഇപ്പൊ ഇനിയിപ്പോ മോന്റെ എങ്ങനെയാണത് അറിയില്ല. ബാക്കി ആർക്കും വന്നിട്ടി ഇല്ല ഞാൻ ഓളെ റൂമില് മാത്രം നിർത്തിയതേന്ന്.
കാരണം എന്റെ ങ് ഹസ്ബൻഡ് എൻ്റെ അഞ്ജന്റെ മക്കൾക്ക് മൊത്തം ത്തച്ച നാല് മക്കളാ നാല് മക്കൾക്ക് ഓൾക്കും മറ്റേ കടപ്പിലേനി ഒരു രണ്ടാഴ്ച
തന്നെ
ഉം
ഓ അപങ്ങ ഭയങ്കര ബുദ്ധിമുട്ട ആവുല്ലേ അങ്ങനെ ആകുമ്പോ
അല്ല അതും ഛർദിയോട് കൂടിയിട്ട്ള്ള പനി രണ്ട് പ്രാവശ്യം ഇവിടെ ഇവിടെ ഹെൽത്ത് സെന്ററിൽ കാണിച്ച് മൂന്ന് വട്ടം ഗ്ലൂക്കോസ് കയറ്റിയ ഹെൽത്ത് സെന്റർല് പിന്നെ മെഡിക്കൽക്ക് വിട്ട് അവിടെ ഒരിസം നിന്ന് വലിയ വല്യ മോള്
ആണോ ഉം അയോ അതങ്ങനെ വരുത് ഈ കുട്ടിയളക്കായ പിന്നെ തള്ളാരങ്കിലും ഉണ്ടാവന്ന് വിചാരിച്ചു തള്ളാർക്കും കൂടി വായ്യാതായി പിന്നെ നോക്കാ ആരുണ്ടാവൂല്ല
ശരിയെന്നാണ് എന്താ കാ ട്ട
എത്തർഞ് എടങ്ങെറാവുന്നല്ലാതെ
എടുങ്ങാറാവോ അതന്നെ പിന്നെ വെച്ചാല്ഏ ഇത് ആരംഭ പങ്കിലും ഈ പനി ഇതൊക്കെ ആവുമ്പോൾ എങ്ങനെ ഞമ്മള് ഒറ്റക്കെന്നല്ലേ, നിക്കൂളളും.
ആഹ് ഇല്ലേ മറ്റേ എൻ്റെ എൻ്റെ കളില കുഴപ്പം ഒരു പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാ അല്ലെ?
നമ്മളന്നെങ്ങനെ തട്ടിമുട്ടി പോവാ പിന്നെ ആരോടും ആര് ഉം പരിഭ ഭവങ്ങൾ ഒന്നും. കാണണ്ട, നമ്മുക്ക് ഏത് രീതിയിലും നിക്കാം.
ചല്ലാത്തോണ്ട് കിടക്ക അത്രേ ഉള്ളൂ.
അതന്നെ ഒരാളെ പേടിച്ചിട്ടുള്ള ജീവിതം വേണ്ട.
അപ്പൊ അങ്ങനെ അത്. കഴിഞ്ഞിട്ടൊന്നും ഇല്ലാതെ ഇട പനീന്നും തീന്നൊക്കെണ്ടായി കഴിച്ചില്ലാട്ടെ. എന്താപ്പാ ഇന്നലെ മോനയും കാണിക്കാൻ പോയപ്പോക്കെ അവിടത്തൊക്കെ ഒരു തിരക്ക് റബ്ബേ എത്ര നേരം രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് രണ്ടര മണിക്ക് ഒക്കെ ഇവിടെ വീട്ടില്
തെരക്കോണ്ട് ല്ലേ
ക്കോണ്ട് എന്താ അതന്നെ ഷീട്ട് രാവിലെ എന്റെ പിയ്യാപ്പിള പോയടത്തേനോട് ഷീട്ടിന് വരിന്നില്ല പിന്നെ ഡോക്ടർ ത്ത് വരി നിന്ന് പിന്നെ മരുന്നുകളാണോ ഔ എത്ര നേര ഒന്നൊന്നര മണിക്കൂർ പറഞ്ഞാൽ അതൊരു മരുന്നിന് വരിന്നിണ്
നിങ്ങങ്ങള് ഗവൺമെന്റ് ഹോസ്പിറ്റലക്കാവും പോയിട്ടു ണ്ടാവല്ലേ
ഉണ്ട് താലൂക്ക് ഹോസ്പിറ്റൽ വല്യ ഹോസ്പിറ്റൽ
ആഹ് അല്ലേതും കിട്ടും പക്ഷേ നമ്മളൊര് ദിവസം ആണ്
അതാണ് ഒരു ദിവസടെ കയ്യും നല്ല മരുന്നും കാര്യം എല്ലുണ്ട് ഇപ്പല്ലാതുണ്ട്പ്പോ പിന്നെ ഞിപ്പോ അടുത്ത പ്രസവത്തി പ്രസവത്തിനുള്ളൊരു ബിൽഡിംഗ് ണ്ടാക്കീണ് പ്രസവം ഇവടെടുത്തണ്ടാവും ആ ണ്ടാവുന്ന് പറഞ് പ്രസവണ്ടാവല് തൊടി ഞ്ഞില്ല പക്ഷെ ഗൈനക്കോളജിണ്ട് ഞാനിപ്പോ മോനെ ക്ക് അവിട്ന്നാ എട്ട് വേ എട്ട് മാസം വരെ ഇവടെ കാൺച്ച് പിന്നെ ഓല് മെടിക്കൽക്ക് എയ്തിതന്ന് ലാസ്റ്റ് ഒമ്പതാം മാസം മെഡിക്കലക്ക് പോയി
ആണാ ഓ പിന്നെന്ന്ട്ട് മ ഏ അപ്പീ ഗ ഗവൺമെന്റാണെങ്കിലും ഇപ്പൊ നല്ല എല്ലാ മരുന്നൊക്കെ കിട്ടും മ്മറ്റേത് അങ്ങനൊന്നും കിട്ടലൊന്നുണ്ടായിരുന്ന
ആ അതന്നെ ഞാൻ കുട്ടിളെ അങ്ങനെ. ചേ ചെറിയതിനൊന്നും കാണിക്കാൻ അങ്ങനെ പോവലേല്ല പക്ഷെ ഇപ്പൊ കുട്ടിളെ ഡോക്ട റഞ്ഞെന്നെണ്ട് ഓല് നല്ല മരുന്നാ തരാ
ഉം കുട്ടികളതായിട്ട് പ്രത്യേക ആ ആ സ്പെഷ്യലിസ്റ്റൊക്കെണ്ട്
ആ അതൊക്കെണ്ട് കുട്ട്യാൾത് കണ്ണ് പല്ല് കൗ
ആ ആ എൽ അതല്ല അപ്പീ പല്ല് നമ്മൾ- ന്നാലും അവടെ പല്ല് അട്ചേരൂ
ആ പല്ല് അടിക്കും ചെയ്യും പറിക്കുകയും ചെയ്യും പക്ഷെ റൂട്ട് കനാല് ഓല് നല്ല അത്യാവശ്യ ചെറുങ്ങനള്ള സൈസെറ്റേ തോന്നുന്നണ്ട് ഇവടെ ചെയ്യാ വാക്കി ഓല് മെടിക്കൽക്കോ വിടും ഉ ആ പല്ല് അടച്ചേരും പിന്നെപ്പ ഏ ഒരു കഴിഞ്ഞമാസപ്പോ ഞാൻ ഇന്റെ ഒന്ന് പറച്ച്
കനാലൊന്ന് നടു
ഉം അതൊന്നും നടക്കൂല അതൊന്നും അയിന് അയിന്റെരു സ ജീകരങ്ങളൊന്നും ആയിട്ടില്ല ആവോയ്‌ക്കും വിചാരിക്ക്ണ് പ്പൊ വല്യാപ്പം നമ്മളെ മന്ത്രി റിയാസ് ഉദ്ഘാടനൊക്കെ ചെയ്താണ് പിന്നെ വല്യ ആ വല്യ ബിൽഡിംക്കെ കുറെ ബിൽഡിങ്ണ്ടാക്കീണ് ഇപ്പൊ
ആ ങ്ങളെ മക്കളൊക്കെപ്പൊ സ്കൂളിട്ട് വരാറായാ
ആ നാലര മണിയാവ നാലേ കാലാവും ഒരാള് ഒരാൾ അഞ്ച് മണി കയ്യും
ക്കെ കടിയൊക്കെ എന്നും ഉണ്ടാക്കലാ
ഇല്ല ഇല്ല ഉം ചായയും കടിയൊന്നും ഉണ്ടാക്കൂല ഉം അവര് ഇതാ തിന്ന് രാവിലെ ഉണ്ടാക്കണ ഇത് സ്കൂള വന്നാല് പിന്നെ ചോറല്ല രാത്രി ചോറ് ഇല്ല ഉം ചോറ് തിന്ന ചോറ് ഞാൻ ഇന്റെ ചെറുദ്നെ കൊണ്ട് തീറ്റിക്കും ന്റെ വൽ ല്യ മോള് പ്ലസ്ടു പഠിക്ക്ണ മോള്ണ്ടോള് ഓള് ചോ ബ് ന്ന് പർഞ്ഞ സാ തനം കഴിക്കുല രാത്രി രാത്രിന്നല്ല പുച്ചക്ക് സ്കൂൾക്ക് കൊണ്ടണത് രാവിലത്തതകും ആഹ് എന്നിട്ട് പിന്നെ വന്നി ട്ട് പിന്നെ പുളിച്ചീന ങ് മേലെ കി നിസ്കാരൊക്കെ കഴിഞ്ഞ് അപ്പളും മഅ്രിഭാവും ങ്ങട്ട് പിന്നെ ഈ രാവിലത്തത് എന്താച് ചവ ത്തിരി ദോശ അങ്ങനെക്കെ ഉണ്ടെങ്കിൽ കൊറച്ച് രാവിൽത്തന്നെ ഞാൻ കൂടുതലും ഉണ്ടാക്കും ചോറ് ആകെ ഒരു ഗ്ലാസ് അരിയിട്ട് വെച്ചാലും അത അവിടെ ബാക്കിയ
ബാക്കിയാവൂലേ സ്കൂളാത്താ തോന്നുല്ലേ ഏ അപ്പൊ എ എൽ കെ ജി പോട്ട് പറഞ്ഞില്ലോ ഒന്ന് ഒരാള് ഓ ഓനാ കേട്ട തന്നാവില്ല
അല്ല ഓന ഓന ഞാൻ എന്റെ ചെറിയ മോളെയും തീ- സ്കൂളു വിട്ട് വന്നാല് ഇതേ മാതിരി എന്താണ്ടെങ്ക- രണ്ടു പത്തിനല്ലേ പഴം ഉണ്ടെങ്കിൽ പഴം വാട്ടിട്ട്- അങ്ങനെ എണ്ണക്കടികള് കുറവാണ്
കൊറവാണ് ലേ
ഇപ്പ ഞമ്മക്ക്ണ്ടോ നമ്മളെ ഇൻ്റസ് ബൻ്റ്ന് ഹോട്ടലാണ് ഓലെല്ലാരും പാടെ ഹോട്ടൽ ആഹ് നമുക്ക് വിൾ പറഞ്ഞാ അപ്പൊ എന്തും കൊണ്ടുവരും പ ക്ഷെ നമ്മള് വിൾച് പറയലില്ല്യ
അപ് ആ അങ്ങനെ ഇണ്ടാവ്മ്പൊ എള്പ്പാണല്ലോ ലേ ഇഞ്ഞ് വേണെന്ന്ണ്ടെങ്കില്
പ്പാണ് പക്ഷെ നമ്മള് വീട്ടിലന്നെ ഉണ്ടാക്കല് അത് ഹോ ട്ടൽന്ന്ണ്ടാ ഏത്പ്പോ ഇതാണെങ്കിലും ഹോട്ടൽന്ന്ണ്ടാക്ക്യേത് നമ്മള് വീട്ട്ന്ന് ണ്ടാക്ക്യത്രോ വ്യത്യാസാണ്.
അത് ഒരുപാട്ണ്ടാക്കുമ്പോ ഏഹ് ആ ഒരു ഒരു മാറ്റുണ്ടാവും. ഉം
ഇപ്പ ഞമ്മള് ചെറ്യേര് രീതീല് നമ്മള് നല്ല രീതിയിലാണല്ലോ ഇണ്ടാ ക്കാ ഒരു മട്ടംപ റമളാൻ മാസായാലും എല്ലാ എണ്ണക്കടികളും നമ്മളെ പീട്യേല് ഇല്ല്യാത്തര് എണ്ണക്കടികള് ഇല്ല്യ എത്ര ഉറുപ്പ്യന്റെ എണ്ണക്കടികള് വിറ്റു പോവല്ണ്ട് അറിയോ
തന്നെ ഒക്കപ്പൊ പൊറത്തറങ്ങ്ണ പണ്യല്ലേ പൊറത്ത്ന്ന് വാങ്ങീട്ട് എന്
അതെ ഒക്കെ എല്ലും പൊർത്ത്ന്ന് പൊർത്ത്ന്ന് എത്ര ഞാനിങ്ങട്ട് പറിം നമ്മളൊക്കെന്നെ ഉള്ളൂ ഇപ്പ ഈ പീട്യള്ളെ നമ്മളെ ക്കെന്നെ ഉള്ളൂപ്പോ വീട്ടൂണ്ടാക്കല് അറിയും.
എല്ല ഇപ്പ ഈ പറഞ്ഞ ഞങ്ങളട പോവാറായി ഞാൻ അകത്തു തന്നെയാണ് ഇവൻ എന്ത്‌ന്നായാലും പുറത്ത് പോ രതിൽ അങ്ങനെയാണ് പോകുന്നത് വെറുതെരു പോ കുായി
അത് ചിലപ്പോ നമ്മുക്കൊരു പക്ഷെ അത് അതൊണ്ട് വലിയ താല്പര്യം നമ്മ- എന്നും കാണണ് എന്നും ഇതാവണം അതുകൊണ്ടാവും നമ്മൾ- നമ അതിനോടൊരു വലിയ പിടിയത്തെ സാധനത്തോണ്ട് വലിയൊരു താല്പര്യം ഇല്ലാത്തത് കേട്ടോ
അല്ലല ഉം
പിന്നെ ഇപ്പൊ എന്ത്‌ ആണെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞാ - ഇപ്പൊ റെഡിയ നമ്മൾ ചിലപ്പോക്കെ ഞാൻ എന്തെങ്കിലും ഇതൊക്കെ കറിയോക്കെ കുറവാണെങ്കിൽ- ഒത്തിരി കറി എടുത്തു തൊളി അറിയൂ
അതല്ല അവിടെ ഈ എന്ത ഏ ചോറ് അങ്ങനത്തെ-
ആ എല്ലല്ലാ ബിരിയാണി പൊറോട്ട വെരും ചോറ് ആ വലിയ ഹോട്ടലാണ വെച്ചച്ച ഹോട്ടല് കണ്ട ചെറുമാതിരിയാണ്
ഇല്ല ഇത് ഉണ്ടാവും ഉണ്ടാവും ഇല്ലേ കച്ചവടൊക്കെ ഉണ്ടാവും ഇക്കാരം
ആഹ് കച്ചവടംന്നും കൊഴപ്പമില്ല അത് എന്തര് അല്ലേ അങ്ങനെ അത് മുന്നോട്ട് പോകുണ്ട് ഏട്ടഅനി യൻമ്മാരെ ഇപ്പ നടത്തിയതേയുള്ളൂ ഇപ്പറ തേന അപ്പൊ ഇ ഇപ്പം പിന്നെ ഉപ്പ മരിച്ചതിനന് ശേഷം ഇപ്പോ എട്ട പോലി അഞ്ച് ആൾക്ക- അവര് അഞ്ചാൾക്കാരും ഒരുമിച്ച് നടത്തു വാ
ഹലോ
നല്ല കച്ചോടാണ് പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ്
ആ കച്ചോടൊക്കെ ഉണ്ടാവട്ടെ അങ്ങനെ അതെ കച്ചവടം ഉണ്ടായിട്ടെ നമ്മുക്കും കാര്യം ഉള്ളൂ ആ
ഇപ്പൊ ഞാൻ വിളിക്ക
ആ ആയിക്കോട്ടെ